ആ
ആഹ് ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി ഇനി കഴിഞ്ഞു സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല മീനാ
ആഹ്
ആഹ് ഇവിടെ ആണെങ്കി മുമ്പ് ഒരു പാമ്പിനെ കണ്ടേ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പം കറു ആഹ് കൊറച്ചു നേരം ആയതേള്ളൂ അയ്യോ കറുത്തൊരു പാമ്പ് തിരിച്ച് വന്ന് നോക്കിപ്പം അതിനെ കാണുന്നുല്ല ഇനിയിപ്പം പേടിയും അല്ലേ നമുക്ക്
ആഹ്
എ ഇറങ്ങാനും വെള്ളം ഒളിക്കാൻ ഇറങ്ങാനും ഒക്കെ പേടിയാ ഇപ്പൊ അതുകൊണ്ട് ഞാൻ കതക് അടച്ചിട്ട്
ആഹ് തന്നെ മഴയാണ് എവട്ടേലും കേറി പോവാ കാണൂലല്ലോ
അതെ അത് ഭയങ്കര മഴയും ഒരു വല്ലാത്ത കാലാവസ്ഥയെ നമുക്ക് എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാ
ആഹ് ശരിയന്നെ മഴ ഇപ്പൊ പെയ്തൊണ്ട് നിക്ക്ണ്ട് പറയാ
ആഹ് ഇവിടെയും ഉണ്ട് നല്ല മഴയാ
നല്ല മഴ വരാൻ ശ്രദ്ധിച്ചോളിൻ പാമ്പേ മക്കള് ചെറിയ മക്കൾണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട് വൈകിട്ടേ വരത്തുള്ളൂ ഇനിയിപ്പം അപ്പുറത്തെ നമ്മുടെ അയ്യം എല്ലാം നല്ലവൃത്തിക്ക് കിടക്കുവാണ് അപ്പുറത്തെ അവരുടെ അയ്യവേ അവരവിടെ താമസംല്ല അപ്പം നമുക്ക് താമസല്ലാത്തടത്ത് കയറി വെട്ടാൻ പറ്റോ പിന്നെ അവരോട് വിളിച്ചൊക്കെ ചോദിച്ചിട്ട് അതാണ് പ്രശ്നം അപ്പൊ നമ്മുക്ക് ആ പ്രശ്നം വരുന്നത് അവര അവിടെ താമിക്കാത്ത കൊണ്ട് പാമ്പ് കേറിയാലും അവർക്കൊരു പ്രശ്നമില്ല
ആഹ് അത് തന്നെ അത് തന്നെ ഉം നമ്മള് നോക്കാ നമ്മളെ മക്കളെ സ്കൂള് സ്കൂള് പോയാ
ആഹ് പോയി പോയി
ആഹ് ആഹ് ആഹ്
ആഹ് ഇനിയിപ്പം വൈകിട്ട് ആഹ് ചെറുതാ
ആഹ് ശ ഉം ആഹ്
ആഹ് ഒന്നാം ക്ലാസ്സിലാ അപ്പം പിന്നെ രുമ്പം ഇനീപ്പം അതിങ്ങൾക്ക് അറിയത്തില്ലല്ലോ അതിങ്ങക്ക് എല്ലാം കളി പാട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നും പാമ്പിനെ എങ്ങാനും കണ്ടാ പുറകെ പോയി തീർന്ന്
ആഹ് അതന്നെ
ഉം അങ്ങനൊക്കെയുണ്ടിവിടെ ഇവിടെ പൂ
അപ്പൊ കണ്ടില്ലല്ലേ ഇങ്ങള് ഏട്ട പോയെ കണ്ടില്ല
ഇല്ലല്ല എങ്ങോട്ടാ പോയേന്നും കണ്ടില്ല. അങ്ങോട്ടാ എനിക്ക് തോന്നുന്ന് ഇങ്ങോട്ട് കേറത്തില്ല അങ്ങോട്ടാ ആ ഇങ്ങോട്ട് വൃത്തിക്ക് കെടക്
ആഹ് ആ വൃത്തി അങ് അങ്ങട്ട് അവടെ വൃത്തി ഇത് നന്നാക്കി കൊണ്ടടുക്കണോ ത്ത് കേറൂല അങ്ങനെ കാട് മൂടി അതായി കിടക്കുന്നോട്ത്ക്കേ
ആഹ് അതെ അതെ അത് അങ്ങോട്ട് അങ്ങ് പോയി
ആഹ് പിന്നെ ഫുഡിന്റെ വേസ്റ്റ് എന്തെങ്കിലൊക്കെ കിട്ടിയാലേ ഇപ്പൊ ഓര് വന്ന് നിക്കും പിന്നെ മഴയാവുമ്പോ എവിട്ന്നും കിട്ടൂലല്ലോ
ആ
മ് മീനും തൊക്കെ നമ്മള്
ഇനീ മറ്റേ ചേര വല്ലവുവാണെ കൊഴപ്പ ഇല്ലേ
ആഹ് ആഹ് ചേരാണെ കൊഴപ്പല്ല. പിന്ന അങ്ങനെ പൊയ്ക്കോളും ഹും
പക്ഷെങ്കിലും വേറെ വല്ലോ ആണെങ്കി പ്രശ്നമുണ്ട്
ശരിയന്ന പിന്നെ ഇയാളെന്താ വർക്കെയ്യ്ണ്ടോ
ഇല്ല ഇല്ല വർക്കൊന്നും ചെയ്യുന്നില്ല ഉണ്ടായിരുന്നുത ഇപ്പൊ പോവുന്നില്ല
ല്ല ലേ ആ ആ എന്താ സ്വന്തം വീടാ ആഹ് പൊതുവെ
അങ്ങനാണല്ലോ നമ്മള എത്ര പഠിച്ചാലും എന്തോ ചെയ്താലും കല്യാണം കഴിഞ്ഞാൽ പിന്നെ വീ ട്ടിലിരിക്കണം. സത്യത്തി കല്യാണം കഴിക്കാതിരി ക്ക്യാൻ എന്തേലും വഴിയുണ്ടെ അങ്ങനെ
ചെയ്താ മതില്ലേ. അല്ല തുടർന്ന് പഠിച്ചൂടെ
പഠിക്ക പഠിത്ത ഒക്കെ കഴിഞ്ഞതാ
ആഹ് ആ ആ എന്നാ ജോലി നോക്കിക്കൂടെ ഇന്റർവ്യൂ
ആഹ്. ഉം. പി എസ് സി ഒക്കെ എഴുതുന്നുണ്ട്
ആഹ് ഉണ്ട് ലേ. പിന്നെ പി എസ് സി പറഞ്ഞാല് നമ്മള് വീട്ട്ന്നാണോ പഠി ക്ക്ണ
ആ വീട്ടിൽന്നാ പഠി
അഹ് ശരി. ആ ആ അല്ല പോവാണെ ശ്രമി ക്കാണെ പിന്നെ നമ്മളൊരു മാസ ന്നേലും പോയി പഠിക്കണംല്ലേ
ആഹ് അതെ അതെ
പെട്ടന്ന് അങ്ങെനെ നമ്മള് ഫുൾടൈം വായിക്കൂലല്ലോ നമക്ക് എന്തേലും വീട്ടിലാകുമ്പോ എന്തേലുഒക്കെ പണിയല്ലേ ഏത് നേരും
ആഹ് പിന്നെ ഇപ്പം ഭയങ്കര കാശ് വേണോല്ലോ എല്ലാത്തിനും ജോലി കിട്ടാനും
ആഹ് എല്ലത്തിനും വേണപ്പോ ഇനി ക്ലാസ്സിന് അയിന് പോവാണെലും മാണം
അതെ കാശില്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല
അതെ എല്ലാം മാണം ഇപ്പെ
ഉം
ഇന്ന് പോവ്ണ്ട് രാവിലെ പോവും എട്ടര ആകുമ്പോതിന് പോകും ആറ് മണിയാവും വീട്ടി ലെത്താന് ഉം ഉം ലിസ്റ്റില് വന്നതാണ് പഷെ ലിസ്റ്റ് വന്നതാണ് പറഞ്ഞാലും കേറിക്കൊൾണന്ന് ഇല്ലല്ലോ.? അതാണ് അപ്പൊ വീണ്ടും പോവ്വന്നെ
ആഹ് പഠിക്കാൻ പോന്നുണ്ടല്ലേ.?
ആ ഓള് പഠിക്കാ പോവാണ്. ഓളെ ഫീസ് ഒളിപ്പോ വന്നതാണ് മോൾ മര് മ ആഹ് മരുമോളാണ് അപ്പൊ ഫീ ഇന്റെ മരുമോ ല ഹ് മൂത്തചന്റെ ഹ് കാക്കന്റെ അപ്പൊ പിന്നെ ഫീ ഞാൻ ഓളോട് ചോദിച്ചിട്ടില്ല ഓള് പോവണ് ഡൈലി ഇവിട്ന്ന് പോകും മ് ഫീണ്ട്ന്ന് പറയും താത്ത പറയും ഫീ ഇണ്ട് അറിയും മക്കള് ഇൻ്റെത് വൽത് ഒമ്പതിലാ. മൂന്ന് മക്കള ഇൻക്ക് മ് വെൽതോമ്പതാ ക്ലാസ്സില. ഒമ്പതിലും മൂ ഏ അഞ്ചിലും രണ്ടിലും. ഉം.
ആഹ് ഏ മൂന്ന് ആമക്കളാണോ അതോ.?
അല്ലല്ല പെൺമക്കള.
മൂന്ന് പേരല്ലെ ആഹ് ആ പെകുട്ടികള വരെ അനകുള്ള്.
ഹ് ഹ് ഹഹ ഹാ ഏ ഹ് അനക്കം അവിടെ ഇൻക്ക് മൂന്ന് പൺകുട്ട്യേള്‌ കാക്കക്ക് മൂന്നും ആകുട്ട്യേള്‌ ഹ് ഹ് ഹ് ഹ്.
ആഹാഹ്
ആവ് അങ്ങനെണ്.
ആ അല്ല കാ
ആ ആ ഇല്ല ഓര് കിട്ടൂല്ല്യ ഓര് രാവിലെ പോ പോയാ പിന്നെ രാത്രില്ലേ വീട്ടില് എ എപ്പോളും ഒറ്റകെക്കാരം ആ യ് ആ ഇമ്മ വെര് പിന്നെ എല്ലാ വീട്ടിലും അവ അവിടെ ആയിറ്റ് ഇങ്ങനെ വണ്ടി കളിച്ച് ഹ് ഹ് ഹു -
ആ ഈ ആമ്പിള്ളേരാണ് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് അതെയൊന്നും അങ്ങനെ ന്നും പറയത്തി
ഏ ഇല്ല ല്ല ല്ല അന്നും പറയുണ്ടാവൂല ഒരു വേര ബാഗണ്ട് എറിയ പന്തളിച്ചാ പോവാ
ആ അതെ പക്ഷേകി പെമ്പിളേര് അങ്ങനല്ല. ജീവചരിത്രം അടക്കം അ ഹ ഹ് അത് കറക്റ്റ് വന്ന് പറയും.
കണ്ണ് ഞമ്മള അങ്ങട്ട് തിരിയാ പറ്റൂല. അപ്പൊതിന് ഇങ്ങട്ട് വിളിച്ചു കൊറെ പറയണ്ടാവോളെ ഫ്രണ്ട്സ്ൾതും ടീച്ചെറുതു ചെറുതിന് അധികം ണ്ടാവും ഹ് ഹ്
ആ ഹാ ഹ തെ ആ വല്യ പഠിപ്പിക്കുന്ന വല്യ ഒത്തിരി ടീച്ചേഴസ് പഠിപ്പിക്കുന്നവർക്ക് പോലും ഇത്രയും കഥ കാണത്തില്ല
എ ഇല്ല ഇല്ല ചെറു ഹു ഹു ഒരു ടീച്ചർ ഉള്ള ഒര്ക്കാണ് അധികം ണ്ടാവാ. ഐ ഞമ്മള് കേക്കാ ഇരിക്കും വേണം അല്ലേ പിന്നെ
ആഹ് അലെ വിളിവാ
ആ
മ്
ചോയ്ക്ക്ണോക്കെ ഓൽക് ഇഷ്ടണല്ലോ സ്കൂൾത്തൊക്കെ.
ആ അതെ അതെ ഇപ്പഴേ ഇങ്ങനോക്കെ കിട്ടത്തുള്ളൂ കൊറച്ച് ചൂടെ വലുതായി കഴിഞ്ഞാലേ ഇവര് ടൊക്കെ അങ്ങ്
ല്ലല്ലോ വെൽതിന് പറയാനുല്ല ഓക്ക് പ്പോ വന്നാലും ഓളെ ചങ്ങായ് ചൊൽത് ഓൽതല്ലേ ള്ളൂ സ്കൂൾത്തെ വിശേഷങ്ങള്‌ ഓൽക്ക് കൊറവല്ലേ ഓൽക് ആ ട്യൂഷന് പോണ എങ്ങനെണ് അത് ആ കാര്യങ്ങളാ വന്നാ പിന്നെ ഓൽക്.
അതു അല്ല കൂട്ടാരുണ്ടെ പിന്നെ അവരെ വിളിയ യി.
ആഹ അതാണ് വന്നാ ഓരോരോ അഞ്ചാറെണ്ണ ണ്ട് പിന്നെ ഓലായിറ്റ ആയി വീളീം കാര്യും. മ് എ ഹെ എ ഹെ എ ഞാൻ പറയുന്നിട്ട് ആ എന്താ വരാ പിന്നെ ട്യൂഷന് പോവ പിന്നെ വരാ ദന്നെ പണി നമ്മളായിട്ട് മക്കള എന്തെങ്കിലുതുണ്ടെങ്ക മറ്റവരായിട്ടടിണ്ടാക്കാ
ആ ആ ആഹ്
അയിനെ പിന്നെ
പിന്നെ വേറെ എന്താണ്
വേറെ എന്താ ഒക്കെ അങ്ങനെ പോണ് ഫുഡൊക്കെ ആയില്ലേ കഴിച്ചോ
ഫുടൊക്കെ കയിച് പാമ്പിനെ നെ കണ്ടത് കൊണ്ട് മനസ്സിലൊരു വല്ലാത്ത ഇത് കട ണ്ടേ അങ്ങോട്ട് ഇറങ്ങാനും പറ്റുന്നില്ല അല്ലെങ്കി ഇപ്പൊ മഴ ഇവിടെ വെള്ളം കുറവാണേ
ഏ് മഴയ്‌തുട്ടും വെള്ള വെള്ളല്ലാ
അല്ലല്ല ആഹ മഴ കെണറില്ല പൈപ്പി വന്നാലേ ഉള്ളൂ അപ്പം ആഹ അപ്പൊ മഴവെള്ളം അല്ലേ പിന്നെ പിടിക്കണം അപ്പ പുറകിലോട്ട്റങ്ങാൻ പേടിയാ പുറകോട്ട് ഇറങ്ങാൻ പേടിയാ പാമ്പിനെ കണ്ട സ്ഥിതിക്ക് അങ്ങോട്ട് പോവാൻപറ്റത്തില്ല അതുകൊണ്ട് ഇനി ഫ്രണ്ടി കൊണ്ടുവക്ക പാത്രങ്ങളെ
അങ്ങനെണ്ട്ല്ലേ ശരി അപ്പൊ കെണറില്ലേ ഏ അവിടെ കിണറി കുയ്‌ വെള്ളം കാണാതേരിയാ അല്ലല്ലോ
ഞങ്ങടെ ഇവിടെ പാറ യാണ്
അങ്ങനെ ആഹ് ആഹ് ആഹ് ആഹ് അപൊ ങ്ങനെ മഴ ഈ വ വരുമ്പളേ ക്കാരം ങ്ങള് വെള്ളം പുടിച്ചേക്കല്ല്ലേ
ആഹ വെള്ളം വള്ളം പിടിച്ച് വെക്കണം ഇപ്പൊ രണ്ടാഴ്ച വന്നില്ലെങ്കിൽ പിന്നെ വെള്ളം അടുപ്പിക്കണം
അങ്ങനെ ആ ആ് അപ്പൊ അതെല്ലാ ഈ ലൈൻ വെള്ളം കറണ്ട് ഒന്നും പോയാ പിന്നെ വരൂലല്ലോ
ലൈൻ വെള്ളം കറണ്ട് പോയാ വരും മോട്ടറല്ലല്ലോ പക്ഷെങ്കി വെള്ളവായിട്ട് വരത്തില്ല അതായത് അവിടുന്ന് മെയിൻ അവിടെ കറണ്ടു പോയാ വര
അതാ ഞാൻ പറഞ്ഞത് അവിടെ കറണ്ട് പോയാ വരൂലല്ലോ ഓലാദ്യം അടിച്ചു വെക്കണ്ടേ
ആ
അ അങ്ങനെയൊക്കെ ഇവിടെ പറയണേക്കാ വെള്ളം ലൈൻ വെള്ളാണന്ന്
ആ അവർക്ക് പിന്നെ അങ്ങനൊക്കെ ഉണ്ട് ഇവിടെ രണ്ടാഴ്ച കൂടുമ്പം മൂന്നാഴ്ച കൂടുമ്പഴാ വെള്ളം വരുന്നത് ചെല എടങ്ങളിലൊക്കെ ഉണ്ടെ എല്ലാ ആഴ്ചയിലും വെള്ളം വിടും അപ്പൊ നല്ലയാ ആ
ഇപ്പൊ ആഴ്ചാലേ വരുള്ളൂല്ലേ
ആ അതെ ഇവിടെ ആഴ്ചെന്ന് വെച്ചാല് എല്ലാ ആയ്‌ചേലും വര ല്ലാതാണ് പ്രശ്നം മൂന്നാഴ്ച നാലാഴ്ച കൂടുമ്പോ വന്നാൽ നമ്മക്ക് എല്ലാരും വെള്ളം ഉപയോഗിക്കുന്നൊലല്ലേ നമുക്ക് ഫുഡ് ആണെലും അഡ്ജസ്റ്റ് ചെയ്യാം വെള്ളം നമുക്ക്
വെ അപ്പൊ അങ്ങനാകുമ്പ ങ്ങള് ന്താ കാട്ടാ വെള്ളത്തിന്
വെള്ളം അടുപ്പിക്കേണ്ടവരും പൈസ കൊടുത്ത്
ഔഓ അങ്ങനെല്ലേ
ഉം അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആഹ വെള്ളല്ലേ മ്മക്ക് എല്ലാത്തിനും വെള്ളല്ലാതെ എന്തേലും നടക്കുവോ
അതെ വെള്ള ഇല്ലാ നമുക്ക് ഒന്നും പറ്റില്ല ഇല്ലില്ല രണ്ട് ചായങ്കി ള്ളൂ രണ്ടായിരത്തിന്റെ ടാങ്ക് രണ്ടായിരം രണ്ട് ടാങ്ക്
ഉം ഒപ്പിച്ചങ്ങനെ പോണ്ടിയെരൂല്ലേ ആടുത്ത വരുന്ന ദിസം വരെ റേയ്ഞ്ച് പോണ്ട് ഹലോ ഹലോ. രഞ്ചു പോയതാ ഒ കേൾക്കില്ലല്ലോ